ഹലോ ആഹ് ആഹ് ഇണ്ട് ഇണ്ട് എന്തൊക്കെയാ നല്ല വിശേഷം
ഭക്ഷണം കഴിച്ചൊ മഴയുണ്ട് ആ മഴയുണ്ട് മഴുണ്ട് ഇന്ന് മഴന്റെ ദിവസാണ് ഒരു നല്ല മയന്നല്ലാണോ എന്നാലും ഒരു മൂടിക്കെട്ടല
ആഹ് ആഹ് പിന്നെ ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ല ഹസ്ബന്ഡ് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം മല്ലായിക്കോള്ളൂ ഉം
ആഹ് ഇന്ന് വെള്ളിയാഴ്ചല്ലേ സ്പെഷ്യൽ സ്പെഷ്യലൊക്കെ ഇല്ലേ
ഇന്ന് കാര്യമായിട്ട് സ്പെഷ്യൽ ഒന്നുല്ല ബീഫ് കറിയും പിന്നെ സാധാ ചോ
ആഹ് അത് മ അത് മതിയല്ലോ സാധാരണക്കാർക്ക് അതൊക്കെ മതി
ഏഹ് അങ്ങനൊക്കെ ജീവിച്ചു പോട്ടെ
ആഡംബരോന്നും വേണന്നില്ലല്ലേ ഇപ്പ
ഏയ് അങ്ങനെയൊക്കെ കിട്ടിയാല് നമ്മള് ആരാ എന്നാലും ഒന്നും കിട്ടാ ഇത്തല അവസ്ഥ ഇത്ര ആളുണ്ട് ഒന്ന് കിട്ടാക്കണല്ലേ ആഹ്
നിങ്ങളെ വണ്ടില്ല
അങ്ങനെ ഞാൻ കണ്ട് യൂട്യൂബില് മറ്റ ഇത് കണ്ട് പിന്നെ വല്ലാതെ ഇതാക്കില്ല ഉം
എനിക്ക് എന്താ സങ്കടം കണ്ടപ്പോ കടവാദ്യ
ആഹ് അന്നെ ഞാനും ഇതാക്കിയില്ല പിന്നെ ഒരു വിഷമമാണ് ആഹ്
എന്നാല ആ ഒരു രീതിയിലൊന്നും ആരെ ആക്കാതിരിക്കട്ടെ അതന്നെ പിന്നെ
മക്കളൊക്കെ എവിടെയാണ് പോയോ
മക്കള് ഒരാള് പോയിട്ടുണ്ട്
ഉം
ഒരാൾക്ക് ഇന്ന് ലീവാ
ആഹ്
ഭർ
പള്ളീ പോയിണ്ടാവൂല്ലേ
ഹലോ
ആഹ് പള്ളിയിൽ പോയിട്ടുണ്ടാവൂല്ലേ
പൺകുട്ടികള ആ രണ്ടാളും
ആ ഏ രണ്ടാളും പെൺകുട്ടിളാ ആ ഇന്ക്ക് ഒരു പെൺകുട്ടി ഒരാൺകുട്ടീം
ആഹ്
ഉം ഉം അത് പിന്നെ ഹസ്ബൻഡ് ഇന്ന് പള്ളിയിൽ പോയില്ല തീരേ സുഖല്ല. പനിച്ചിട്ടേ.
ഓ
ഹസ്ബൻഡ് ഇണ്ട് ഇവിടെ ഇന്ന് പള്ളിയിൽ പോയില്ല പെരും പനി.
ആ അവടെ യ്ണ്ടല്ലേ ഇപ്പ മഴന്റെ
ആ ഇ എല്ലോടത്തും ആ ഇവിടെ അടുത്തൊ ക്കണ്ട് പനി
ആ ഡെങ്കി ഉണ്ട് ഷിഗെല്ല വേറെ ഹും ഹും പിന്നെ
മെനയാന്ന് കുറച്ച് തൈകൾ കൊണ്ടോന്നിനി എന്തെങ്കിലുക്കെ കൃഷി ചെയ്യും.
ആഹ്
അയ്ന് ഇഷ്ടാ എന്തെങ്കിലുക്കെ കൃഷി ചെയ്യണ് അപ്പോ മഴയും കൊണ്ട് കൃഷി ചെയ്യാൻ നിന്ന്.
ആ അതു പ
ഇപ്പം ഉം അത് പറ്റിയിട്ടില്ല ഇങ്ങട്ട് രാത്രിയൊക്കെ പനിച്ച് വെറക്ക
ആ ഇപ്പോ അല്ലത്തന്നെ പനി വരുന്നത് നല്ല സ് കടുപ്പത്തിലാ എരക്ക്
ഇപ്പൊ മേ ഏ എൻ എന്തോര് കടുപ്പത്തില് ന്നിട്ട് മേല് എല്ലോട്ത്തും വേദന
അതന്നെ ഒട്ടാകെ വേദനയായിട്ട് എന്താ പറയാ കിടക്കാനും പറ്റൂല ഇരിക്കാനും പറ്റൂല എന്ന് പറഞ്ഞ അവസ്ഥ.
ഉം അങ്ങനെന്നെ. എന്നട്ട് ഇപ്പ എണീച്ച് ഒന്ന് രാത്രി ഒന്ന് ഉറങ്ങീ ട്ടെനല്ല ഒറക്ക്‌ വര്ല്ല മേലൊക്കെ വേ ആ
ഞാൻ വിചാരിച്ച മരിക്ക്‌ന്നന്നായിറ്റ എന്താ പറയാ അതുപോലത്തൊരു ത് വേണ്ടാവല്ലോ നമുക്ക്
എന്ത് പനിയാ പനിക്കണെ ഓരോ ശരീരത്തില് ഓരോ രീതിയില്. ഒരാൾക്കങ്ങട് വന്നാ പിന്നെ എല്ലാരേം കൊണ്ടേ പോവുള്ളൂ.
ആ എല്ലാരും വന്നിട്ടേ മാറുള്ളൂ ഉം പിന്നെ ആഹ്
ഈ സാസം അപ്പം അപ്പം ഇന്നിങ്ങട് പ്പം താ രാ രാവിലെ നീ എണീറ്റേന് ശേഷം ഇപ്പ ഇതാ ആ കഞ്ഞിയൊക്കെ കുടിച്ച് നല്ല ഉറക്കലാ. രാത്രി ഉറങ്ങിയില്ല രാത്രി ഉറങ്ങിൻ ഉം ഇപ്പ ങ്ങട്ട്ഒർങ്ങാ
ആഹ്
അഹ പിന്നെ ഞാനും ങ്ങനെ ഒര് എടങ്ങേറാണല്ല നമ്മക്ക് ആര്ക്കൊ സുഖം ഇല്ലാതായ പിന്നെ
അതന്നെ നമ്മക്ക് അസുഖം വന്നാ അത്ര കുഴപ്പംഉണ്ടാവില്ല പക്ഷെ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ വന്നാല്
ആ ഞാൻ മോനോട് പറഞ്ഞ് ഇപ്പം രാവിലെ ചായയും കടിയും പിന്നെ കഞ്ഞിയൊക്കെ ആയപ്പോ ഞാൻ പറഞ്ഞ് ആ ഇങ്ങളെ സ്ഥാനത്ത് ഞാനാണെങ്കിലോ ജ് ഒന്ന് ആലോയ്ച്ചോക്ക് ഇൻക്കാരാ ങ്ങനെ കഞ്ഞിക്കെ ണ്ടാക്കിത്തതരാന് അങ്ങനെ ഒന്നും നിങ്ങള് പറയല്ലിറിം ഏ അല്ല ആരാ ഞമ്മക്ക് കെട്ക്കാ കയ്യൂലല്ലോ നമ്മക്ക്ങ്ങ് എന്തൊക്കോ സ്വ
എ എന്നെ പിന്നെന്റെ ഹസ് ഹസ്ബൻഡ് പർഞ് അങ്ങനതന്നെ- ന്റെ വീട്ട്ലേക്ക് പോട് അല്ലാണ്ട് ഇവിടെ നിന്നാലെന്താ റയാ. ഓരങ്ങ് പോവേം ചെയ്താരും ഉണ്ടാവൂലല്ലോ കാരണം അത്രേ എൻക്ക്. എണീക്കാമ്പോലും വയ്യ. ഞാൻ തന്റെ വീട്ട് പോയ്രുന്നുടാ.
ഏഹ് സാധാ പന്യന്നല്ലേന്യോ?
ആഹ് . ത് ഇൻഫക്ഷനു എല്ലങ്കൂടെ ആയിപ്പോയി.
ഡെങ്കിയൊക്കെ ഒരു പ്രാവശ്യം ണ്ടായാ പിന്നെണ്ടാവാ പറ്റൂലല്ലോ.
ആഹ്.
പിന്നെന്താ ആഹ് പിന്നെന്തായാലെന്തൊക്കോ പറിണേക്ക. ഒറ്റ പ്രാവശ്യെ ണ്ടാവാൻ പറ്റുള്ളൂ അപ്പൊ പറയാൻ പറ്റോ നമ്മ ഇപ്പോ ഒരു പ്രാവശ്യണ്ടായി പിന്നി-
അതന്നെ എൻക്ക് ടെസ്റ്റ് റിസൾട്ട് കിട്ടുമ്പരേ പേടിഏര്ന്നു. പട്ച്ചോനെ ണ്ടോ ണ്ടോ ണ്ടോന്നറിയേറ്റ്. അ റിസൾട്ട് കിട്ട്യപ്പഴ സമാധാനായെ.
ഉം ലോട്ത്തുണ്ട്. അതേപോലെ മഞ്ഞപ്പിത്തം. അത അറിണന്നെല്ല പനിച്ചിട്ട്. എത് ആഹ് ഞമ്മളെ ഉള്ളിലേക്കൊക്കെ ബാധിച്ചിട്ടാണ് ഞമ്മക്ക്.
ആഹ്. ല്ല മോളും കുളിച്ചിട്ടെർങ്ങ്യതാ തോർത്താണ്ട്. ഹും അല്ലേ തന്നെ അസുഖങ്ങളാ.
അർഞ്ഞിട്ടാ ഞമ്മള. റിയ മഞ്ഞപ്പിതാണ്ന്ന് അപ്പളേ അറിയുള്ളു അല്ലാതെന്നും. ഉം ഒന്ന് ന്ന് അല്ലാതെ മ്മക്ക് ത് ഇത രോഗൊന്നും കാണിക്ണും വൃ- ത്യേകിച്ചിതൊന്നും വരുന്നില്ലന്നറിയ.
ഉം അതന്നെ എ ഇല്ല എൻ്റെ. എന്റെ അനുജത്തിന്റെ. ഫ്രണ്ടിന്റെ അ ഭർത്താവ് മര്ച്ചിട്ടുണ്ടായിന്നു മഞ്ഞപ്പിത്തം വന്നി ട് ന്നെ കല്യാണം കഴിഞ്ഞ് അഞ്ചു മാസം അങ്ങനെങ്ങാനും ആയിട്ടേള്ളു ഓള് പ്രഗ്നൻ്റാ. പിന്ന മഞ്ഞപ്പിത്തം വന്ന് ആയുർവേദിക് ചികിത്സ ചെയ്ത്.
ഉം
ഉം. പിന്ന എന്നിട്ട് മരണപ്പെട്ട് ആഹ്.
മഞ്ഞപ്പിത്തം പന്യേനി പിന്നെ കാ പറിമ്പ പൻച്ചങ്ങനെ നിന്നിട്ടൊന്നുല്ല രാവിലെ പൻച്. ഹെൽത്ത് സെന്റർൽ കാണിച്ചി- ഈ വൈകുന്നേര ആയപ്പഴും അല്ല പന്യ ങ്ങട്ട് മാറ്റല്ലാഞ്ഞിട്ട്. മെടി ഉം മെഡിക്കൽ കോളേജി കൊണ്ടോയാരാ ക്ഷേ അപ്പം നോക്ക്യോക്യപ്പം ലിവർനെക്ക്- ക്ക ബാധിച്ച്ണ് ങ്ങട് കൊറേ തായി
അപെങ്കുട്ടി എന്താ പറയാ ഇരുപതാമത്തെ വയസ്സ് തന്നെ വിധവയവന്നല്ല പറയുമ്പൊ.
ഉം ഉം പാവം അല്ലാത്ത കഷ്ടപ്പാട് ലേ. ങ്ങട് പ്പേതായാലും ആ ചെക്കന്നെ ഉം.
ഏഹ് പിന്നെ കല്യാണം നിശ്ചയിച്ച ആ ഒരു സമയത്തേ അറിഞ്ഞിട്ടുണ്ട്ന്ന് തോന്നുന്നു ഇങ്ങനെ എനിക്ക് മഞ്ഞപ്പിത്തം വന്നിട്ട് ഇതായിട്ടുണ്ട് എന്നുള്ളെുടെ അപ്പകുട്ടി കുട്ടിക്ക് ഒരേ ഒരു വാശി ഞാൻ ഓനേ കല്യാണം കഴിക്കുള്ള അഥവാ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങള് സമ്മയക്കാണ്ടിരികുവോന്നു ചോദിച്ചിട്ട് കല്യാണത്തിന്
ആഹ് ഓ
അങ്ങനെ ആ ഒരു പെണ്ണിന്റെ വാശിക്ക് വണ്ടീത് കല്യാണം കഴ്പ്പിച്ചു കൊടുത്തത്
ഉം.
പിന്നെ മഞ്ഞപ്പിത്തം ന്നൊക്കെ പറഞ്ഞാല് റെസ്റ്റും നല്ല റസ്റ്റ്
അങ്ങനെ. ഇത് നമ്മള് ആയുർവേദിക്കിന്റെ ചെല സംഭവത്തിനൊന്നായുർവേദിക് ശരിയാവൂല.
ഉം.
ആഹ്.
അതേപോലെ ഇപ്പല്ലരു സൂക്കട ഗ്യാസ്.
ആഹ്.
എല്ലാർക്കുല്ലെ ഗ്യാസിന്റെ പ്രസ്നം. അവിടൊക്കണ്ടോ മക്കകൊക്കെണ്ടോ? അതെത്ര ചികിത്സിച്ചിട്ട് ഒരു മാറാത്ത അസുഖാണ്
ഇല്ല ഒന്ന് രാത്രി വയ അതൊരു പ്രശ്നം കൊണ്ട് രാത്രിക്ക് വൈകി ഭക്ഷണം കഴിക്കു. എന്നിട്ടെന്തയ്യും ഭക്ഷണം കഴിച്ച് അങ്ങനെ തന്നെ കെടന്നുറങ്ങുവോ.
ആഹ്. ഗ്യാസിന്റെ പ്രശ്നല്ലാരും പറീണ്ട് ഇൻക്കതാ ഗ്യാസ്. ന്റ പ്രശ്നം ഗ്യാസ്.
കുക്കറില്ലേ കുക്കറിൽ ഭക്ഷണം ണ്ടാക്കി കഴിച്ചാലും ഗ്യാസ് ഉണ്ടാവുന്ന് പറയുന്ന കേക്ക. എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിവില്ല പക്ഷേ പറയുന്നത് കേട്ട് ഞാനാാരല്ലോ.
ഞാൻ ആദ്യായിട്ട് കേക്ക്ട്ടോ ന്നാല്.
ഞാനും അങ്ങനെ ആ വ്യർത്തിയായിട്ട് പക്ഷേ എന്തോരതാ നമ്മള് കുക്കർല് ഉണ്ടാക്കി കഴ്ച്ചാല് ആഹ്
കുക്കറിൽ ഉപയോഗിച്ച്ണും പണ്ട് ഇത്ര ഗ്യാസുല്ലല്ലോ.
ഇല്ലേ ഇല്ല.
പണ്ടൊക്കെ മൺപാത്രത്തിലല്ലായിനോ
ങ്ങ.
ഇപ്പൊ ഈ കുക്കറ്ലല്ലാതെ എന്താ കുക്കറ്ൽണ്ടാക്കാതെ.
അതന്നെ അതിനല്ലാം ചോറ് വരെ കുക്കറിൽ വെക്കുന്ന അവസ്ഥേ. മ് ഹ്
എള്പ്പത്തിന് വേം കയ്യും ന്നാ കുക്കറ്ൽ ആയ വേ ആവുല്ലോ ന്ന്ള്ള
അതന്നെ നിങ്ങൾ വെക്കാറുണ്ടേ ചോറ് വെക്കാറുണ്ടോ? കുക്കറ്ല് ഏ ഞാന് ഇത് വരെ വെച്ചിട്ട് ഒരു പ്രാവശ്യം വ വച്ച് നോക്കിയ ശേഷെങ്കിൽ അതോട് കൂടി ഞാൻ നിർത്തി ഹി ഹി ആഹ് എനക്ക്ഷ്ടല്ല എനക്ക് അങ്ങനെ അത് വേറിട്ട് കിട്ടണം.
ആഹ് നിങ്ങക്ക് ആ ഹോട്ടല് കയിട്ട് എന്തോ പോലെ ഞാൻ വെക്കേല്ല. ഞ്ഞി കഞ്ഞും വെക്കൂലട്ടോ ഞാൻ നല്ല കറികളൊക്കെ.
ആ പിന്നെ ഇത് ഞാൻ വെക്ക്വേ നമ്മള പയറ് കഞ്ഞി ഇല്ലേ അങ്കനവാടീന്ന് കൊടുക്കുന്ന
ആഹ് എങ്ങനെ വെക്ക്?
അത് റേഷൻ അരിയും പയറും കൂടെ പയർ കുതിർത്തിയിട്ട്.
ആഹ് ഇങ്ങട് അയിൽ വേറെ എന്തെങ്കിലുടോ?
ഇല്ല ഞാൻ വേറൊന്ന് ഇടലില്ല.
ആഹ്.
ഉപ്പേരിയോ എന്തെലും കൂട്ടിക്കഴിക്ക ഇവിടെ മക്കൾക്ക് ഇഷ്ട മക്കക്ക് ചോറ് ചോറിനേക്കാാണ് ഇഷ്ട അതാ.
അപ്പൊ ലൂസാക്കി വറ്റിക്കൂല കെറ്ച്ച് ലൂസ്ൽണ്ടാക്കൂല്ലേ.
വരുമ്പോഴത്തേക്കന്നെ ടൈറ്റായി വരും മ്മക്ക് വേണങ്കിൽ വളളം ചേർത്തോട്ക്കാം ചൂട് വള്ളം ചേർത്തോട്ക്കാ.
ആഹ്.
മ്.
അവര് ആ ചെറിയ മക്കൾക്കൊക്കെ ആയാലും അല്ല എരു ഒന്നും ണ്ടാവൂല്ലല്ലോ അങ്ങനെ.
ഇല്ല എരുവൊന്നും ഉണ്ടാവുല ഇവിടെ മക്കൊക്ക് ഭയങ്കര ഇഷ്ട എന്റെ. മറ്റേ മോക്ക് അവൾ ചെറ്പ്പത്തിലേ കഴിക്കും.
ആഹ്
ഉം പിന്ന അംഗനവാടിന്ന് പിന്നെ സ്കൂള ഇില്ലാത്തസം ഞാൻ അതാ ണ്ടാക്കി കൊടുക്കും അതാവ്പോ കുട്ടിളെ വയർ നിറയും നല്ല സാധന അല്ലേ
ആ ഹെൽത്തി ഫുഡു ആണ് മക്കളൊക്കെ എത്രയണ് രണ്ടാക്കും പ്രായം?
ഒരാൾക്ക് ഒൻപത് വയസ്സാവാൻ പോക്ന്ന് മറ്റാക്ക് നാല് വയസ്സ് ഉം ഇന്നാ ശരി ഇന്നാ വിളിക്ക ഒകെ